ഹലോ ഹലോ
ഹലോ
കേക്കുന്നുന്നുണ്ടോ
ആഹ ഇപ്പൊ കേക്ക്ണണ്ട് നേരത്തെക്കെ കേക്കണണ്ടായിരുന്നില്ല ആഹ കേൾക്കുന്നുണ്ടേ ഹലോ
ഹലോ
കേക്കുന്നില്ലേ ഹലോ
ഉ
ഹലോ
ആ എനിക്ക് കേക്കാം
ആഹ പറ കറക്റ്റ് ക്ലിയർ ആയിട്ട് കേൾക്കണില്ല സ്റ്റെക്ക് ആയിട്ടാണ്
ആഹ കേൾക്കാം കേൾക്കാം ആ എനിക്ക് കേക്കാം ആണോ ഞാൻ പറയുന്നതാണോ ആ ഓക്കെ എന്തുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം
ഓ സുഖാണ്
ആഹാ ഉം വെക്കേഷൻ ആയിട്ട് എവിടെങ്കിലും പോയായിരുന്നോ
വെക്കേഷനായിട്ട് അങ്ങനെ ടൂറൊന്നും പോയില്ല വെക്കേഷൻ ഉണ്ടാവ്പോ വീട്ടിൽ പോകും പിന്നെ
ആ ആഹാ ആഹാ സ്വന്തം വീട്ടിലേക്കല്ലെ
ആ ഉമ്മാന്റെ വീട് വീട്ടിൽ പോയിരുന്നു അപ്പൊ ബീച്ചിലൊക്കെ പോയിരുന്നു.
ആഹഹ വെക്കേഷൻ ഉള്ള സമയത്ത്. പ്പ നല്ലതായിരിക്കും അല്ലെ മക്കക്കൊക്കെ നല്ലെ
ഉ ആഹ മൂന്നാ മത് പോവട്ടെ. ആഹ എന്താന്ന് വെച്ചല് അവര് പ്പോവിടില്ല അപ്പൊ ഗൾഫിലാ ഉപ്പ ഉണ്ടായിരുന്നപ്പൊ പോയി രുന്നു ഇപ്പൊ ഉ പ്പ നാട്ടിലില്ല അപ്പ നമ്മള കൊണ്ടു പോണെങ്കില്.
ആഹ ആഹ ആഹ.
ഉം.
അല്ലാതെ എവിടെങ്കിലും പോവാൻ പ്ലാനിട്ടാരുന്നൊ?
പി ആ പ്ലാന്ണ്ട്. ഫാമിലി മൊത്താ യിട്ട് എന്റെ വീട്ടിൽന്ന് പോണംന്ന് പറയ ണുണ്ട്. എന്റെ ബ്രദറ് എല്ലാവരും കൂടിട്ട് ഒര് ടൂർ ടൂർ പോണം ഒരു ദിവസം സ്റ്റേ ചെയ്യുന്ന ടൂർ പോകണംന്ന് പറയ് ണുണ്ട്.
ആഹഹാ ഇനിപ്പൊ എന്തായാലും ഓണത്തിന് ലീവ് ആയിരിക്കല്ലോ. അത് വെക്കേഷൻ ലീവല്ല സാധാരണപ്പ
അവന് ഗൾഫിലാണ് അ പ്പൊ അവൻ ഗൾഫിലാണ് അവന് വരുമ്പൊ ഴേ പറ്റുള്ളൂ.
ആഹ ആാ ആാ ഓ അതുകൊണ്ട് ഇപ്രാശ്
അവര് നാട്ടിലാകുമ്പോ ഞ മ്മക്ക് ലീവ് എപ്പഴും എന്താ ശനി ഞായ റൊ ക്കെ ലീവ് കിട്ടുവല്ലോ അവർക്ക് ലീവ് എപ്പഴും കിട്ട് കിട്ടൂലല്ലഅപ്പൊ അവര് നാട്ടിലാകുമ്പോ ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് പോണോ ന്ന് പറയണ് ണ്ട്.
ഓക്കെ ആഹആഹ്.
ഇങ്ങള്പോ ഇയാള് പോയാ?
ഞങ്ങൾക്ക് അങ്ങനെ വെക്കേഷൻ അങ്ങനൊ ന്നി ല്ല. എനിക്കൊരു മോനാണ്ള്ളത് ആ എനിക്ക് ചെറിയ മോനാണ് അംഗൻവാടിയിലാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ വെക്കേഷൻ ന്ന് പറയുമ്പൊ പ്ര പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ എന്റെ ആങ്ങള അവൻ പഠിക്കുവാണ് അപ്പൊ അവന്. അവന്റെ ലീവിന് അവൻ രണ്ടു മാസം നാട്ടില് നിൽക്കും. പിന്നെ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പഠിച്ചത് ബാംഗ്ലൂർ ആയിരുന്നു അ അപ്പൊ നമ്മുക്ക് ആ രണ്ടു മാസം ലീവ്ള്ള സമയത്ത്. നാട്ടിലേക്ക് വരും പിന്നെ സ്കൂള് തൊടങ്ങും വീണ്ടും അങ്ങോട്ടേക്ക് പോവും അങ്ങനെയല്ല വെക്കേഷനിലാ ണ് കൂടുതല് നാട്ടിലേക്ക് വരുവ. അല്ലാതെ ഏ ഉ ബാംഗ്ലൂർ തന്നെയാണ് ഉണ്ടാവ. പണ്ടൊക്കെ വെക്കേഷൻ ആണെങ്കില് അല്ലെ ആ.
ഉ ആഹ അപ്പൊ വണ്ടി ണ്ടായിരുന്നു വണ്ടി ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഡ്രൈവ് ചെയ്യാൻ വല്ലപ്പൊ വല്ല പോയിരുന്നു. ഇപ്പൊ പിന്നെ ന്ന ങ്ങനെ ആവോണ്ടാണ്. മ്
ആഹ ഇപ്പം പിന്നെ അങ്ങനത്തെ ആ വീട്ടിൽ ആളും ഇല്ലാലോ ആളുണ്ടെങ്കിലല്ലേ നമ്മക്ക് വെ വെ ക്കേഷനിലൊക്കെ പോകാൻ പറ്റും എവിടെങ്കിലും. ടൂറക്കെ പോവാൻ പറ്റും ഉം.
പിന്നെ മോനപ്പൊ വാലവാടി ഇല്ലേ.
മോന് ഇന്ന് സുഖൊ ല്ല രണ്ടു സാ യി പനിക്ക് ണ് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പോവാത്തത്.
ആഹ് ശരി.
അടുത്തത് ആഹ ഇങ്ങനെ ക്കാണ്. പിന്നെ നിങ്ങളുടെ ആഹ. ഹസ്ബന്റ് നാട്ടിലല്ല ബാംഗ്ലൂരാണ്.
ഞങ്ങള് ഞങ്ങക്ക് നല്ല സുഖ. ഞങ്ങള് ഒക്കെ അസുഖത്തിലെര്ന്നു. പൊക്കോ കോൽ ഉം കോർവായി ഓ പനി പനി.
ഓ ഇപ്പംനല്ല മല്ല മഴയല്ലേ?
പനിയേര്ന്നു
പോർത്തെവ്ടേം പോവാനും പറ്റ്ന്നില്ലാ
ഉം
ഇങ്ങളെ നാട്ട്ലൊക്കെ മഴയാണോ മഴയ്ണ്ടോ?
ഓഹ് ഇന്ന്പ്പോ മഴെയെന്നേണ് ഇന്ന് നല്ല മഴയാ
ആഹ് ഹ ഹാ
ഉം പിന്നെ ഭഷണാെ കഴിച്ചോ?
ഭക്ഷണം.
വടിണ്ട് ണ്ടോ ആഹാ പിന്നെ വീട്ടി പോവലില്ലേ? ഇല്ല ഒനും പനി മാറിട്ട്. ശെരിക്ക്ങ്ങ്ട്ട് സുഖയിരുന്നില്ല പക്ഷെ ഇതിന്റെ ഉള്ളിലിര്ന്നാ സുഖം കൂടെ ചെയ്യുള്ളൂന് ഒത്ങ്ങി നിക്കണില്ല ഇഞ്ഞിവടെ നിർത്തൂല.
ഞാനതാ വിചാരിച്ചെ ഇന്നലെയായ്ര്ന്നു പനിച്ചെ ഇന്നലെ കാണിച്ചു അ അപ്പൊ ഞാൻ വിചരിച്ച് ഇനി തിങ്കളാഴ്ച തൊട്ടിട്ട് മോനെ അങ്ങനവാടി പറഞ്ഞക്കാംന്ന്
ഉും ഇന്ന് വിട്ടാ മതിര്ന്നു. ഇന്നലെ വരേ വെല്ല്യ പ്രശ്ണണ്ടായ്ന്നില്ലാ ഇന്നേ ചെറിയ മോൾക്കും വെയ്യാ ഓളെ ഓരോന്ന് ചെയ്യാ തലക്കാണി ഇട്ത്ത്ട്ട് തല്ലാ തലക്കൊക്കെ ഭയങ്കര വി ക്രസാ അപ്പൊ ഓൾക്കല്ലെങ്കി തന്നെ തലവേദനള്ളതാണ് ഉം ഞാനീ കോ കോളെയ്യിണിന്റെടിയിലാണി പരിപാടി.
ആഹാ
പ്പൊ ഞാൻവ്ട ഇര്ക്ക.
ആഹ് ഓക്കെ ആഹ്
ന് കോളങ്ങട്ട് ചെയ്യും പിന്നേ ഫുഡ്ക്കായോ ഏഹ്
ഫുഡ്ഡ് ഒക്കെ ആയിറ്റ്ണ്ട് ഇനിയിപ്പം കഴിക്കേ വേണ്ടു
ആഹ് സ്പെഷെലെന്താ?
സ്പെഷ്ൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല വൈകുന്നേരത്തെക്ക് ചക്ക.
ആ ആഹാ
ങ്ങനൊക്കെയാണ് ഉം അത് വൈകുന്നേരത്തേക്ക്
ചക്കെ ചക്കേടെന്താണ്ടാക്കി എന്താണ്ടാ ടി ആ ഞങ്ങള് തിന്നിട്ടോള്ളു. ചക്കപ്പുഴുക്ക് ആഹ് ചക് ക്കിം മാങ്ങ്യൊക്കെൺ ണ്ടപ്പോ
ആ മാങ്ങ ഇപ്പം കൊറവാണ് മാങ്ങ.
ഉം
ക്കെലുണ്ടോ ചക്കാ
ഓഹ്
വർത്തത്.
ആഹ് ശെരിക്കും കേക്ക്ന്ന്ല്ല വോയ്സ് ബ്രെയ്ക്കാവ്ന്ന്ണ്ട് ഒന്നും കേൾക്ക്ന്നില്ലാ ചക്കേനെ കൊണ്ട് എന്താ ണ്ടാക്കുവെന്നോ?
വർത്തത്
ചക്കനെ കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കില്ല. വല്ല പുഴുക്ക് മാത്രം ഉണ്ടാക്കും. പിന്നെ ഇടയ്ക്ക് പായസം വെക്കല്ണ്ട്.
ഹലോ